ഹലോ
ഹലോ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്. കേക്ക്ന്ന്ണ്ടാർന്നില്ല പ്പൊ കേക്ക്ണ്ട്.
ആഹ് ഉണ്ണിയാവേ
പിന്നെ ഏ ഉണ്ണിതാ വിടെ ഇവിടെ താ ന്റെ മേലെ ഇങ്ങനെ നൽത്ത് നിക്ക ന്നിട്ട് ചവ്ട്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ മർഞ്ഞു നോക്ക്ണ് ണ്ട് ഫോണ്ല് സംസാരിക്കണ കണ്ട അയ്യോ അതൊന്നും പറയണ്ട. ഫോണിക്ക് കിട്ട്ണില്ല. ഉം ഇപ്പൊ ഫോണ് അവന് വേണം പ
ആഹ് അതെ
എന്താച്ചാ ഫോണ് വേണം ഇപ്പൊ അമ്മടെ ഫോണ് ന്റെ കയ്യ്ല്ണ്ടാർന്നു. അതിന്റെ കയ്യിന്ന് വാങ്ങിയിട്ട് കൈപിടിച്ച് നടക്ക ന്നിട്ട് വെറുതയില് ഇങ്ങനെ നോ
മൂന്ന് വയസ്സായാലാണ് ഫോൺ കാണിച്ചു കൊടുക്കാൻ പാടുള്ളു. അയിൽത്തെ ആ ഒരു ബ്ലൂ ലൈറ്റ് ഇണ്ടല്ലോ. അത് കുട്ടിയുടെ കണ്ണിന് കേടാണ് ട്ടോ കാഴ്ചശക്തി ഇപ്പൊ തന്നെ കൊറ കൊറയാൻ പടില്ല നീ ശ്രദ്ധിക്ക് ഒരു മൂന്ന് വയസ്സൊക്കെ കാൺച്ചാ മതി. എന്തേലൊക്കെ പർൻട്ട് കർഞ്ഞ്‌ കരഞ്ഞാല്
കരഞ്ഞാൽ ആകെ ഞാൻ ന്താ ചെയ്യാന്നറിയോ പതുക്കെ വേറെന്തേലും കൊടുത്തിട്ട് മേടിക്കും അത്
ആഹ് ഒരു മൂന്ന് വയസ്സ് വരെ എങ്ങനേലൊക്കെ ഒന്ന് പിടിച്ചു ചെയ്യ്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ അവ
ഉം
നമ്മളും വീട്ടിലുള്ളവരൊക്കെ ഈ ഫോണ് കാണല്ലേ. അപ്പൊ കുട്ടീനിം പർഞ്ഞ്‌ട്ട് കാര്യല്ല. പ്പ നമ്മളങ്ങനെ ട്ത്തു പോവും ചെയ്യും. ആഹ് പക്ഷെ മൂന്ന് വയസ്സ് വരെ പിടിക്ക
അതല്ലടി നമ്മളും ഫോൺ ഉപയോഗിക്കരുത്. അപ്പൊ അവ ഫോണ് ഉപയോഗിക്കില്ല. പക്ഷെ നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റോ?
ഈ മ റ്റെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ങ്ങനെ കാണാം. അത് ശരിയാണോന്ന് അറിയില്ലട്ടോ കണ്ണിലക്കെങ്ങനെ കണ്ടില്ലേ ഓരോരോ ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടും ആഹ് അതൊക്കെ കാണുമ്പോ ഒരു പേടിയാണെ. ഞാന് ചെക്കന അതെ എപ്പഴും ഫോണ് വേണം. അപ്പൊ ഏ ഇപ്പ കര്ഞ്ഞാലും വേണ്ടില്ല ഞാൻ കൊട്ക്കില്ല. അവങ്ങനെ ഒറക്കത്തില ഇങ്ങനെ കയ്യോണ്ടക്കെങ്ങനെ കാട്ടാണ് നീക്കണ പോലെ ഞാൻ നാള് പേടിച്ചു. ആഹ് അവൻ അങ്ങനെ കാണില്ല. അല്ല
ഇല്ലാട്ടോ
ആ അവങ്ങനെ കാണാറില്ല
ഞാനേ നമ്മളെന്തെങ്കിലും ഞാന പിന്നെ എന്താന്നറിയോ കൊറ- ച് നേരെപ്പാ എന്തെില നമ്മൾ അർജന്റായിട്ടുള്ള എന്തെങ്കിലും പിന്നെ മെയ്ത്ത് എണ്ണ തേച്ച് കൊടുക്ക്പോ തീരെ സമ ആ എണ്ണ തേക്കുന്ന കൊറച്ച് സമയംണ്ടല്ലോ അപ്പൊ ഒരു രണ്ടോ മൂന്നോ കാർ ട്യൂൺത്തെ ആ പാട്ടുകള് ഞാൻ ജസ്റ്റ് ഒന്ന് വെ ച് കൊടുക്കും അത് വച്ച രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെല്ലേ ഉള്ളൂ അത് ജസ്റ്റ് ഒന്ന് വെച്ച കൊടുത്താ അത് മേൽ ദേഹത്ത് അത് പിടിക്കണ വരെ അവന ഒന്നായിര് നോക്കിട്ട് എവിടെയും നീങ്ങാ ഒതുങ്ങിയിരിക്കും അപ്പൊ മാത്രം കൊർച്ചേര ഒന്ന് കാണാൻ കൊടുക്ക അത്ര പിന്നെ അവന്റെ അച്ഛൻ വീഡിയോ മള ചെയ്യുമ്പോ കാണിച്ച് കൊടുക്കും
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ അല്ലാണ്ട് ഇടന്ന് തട്ടിപ്പറച്ച് കൊണ്ടോവാണ് അപ്പൊ ഞാൻ വേഗം സൈഡിൽത്തെ ബട്ടണങ്ങട്ട് അമ അമ അപ്പൊ പിന്നെ വെളിച്ചണ്ടാവില്ല ഫോണ് പിടിച്ചിട്ട് നടക്കും
അങ്ങനെ
ഒരു ദേഷ്യം വന്ന് വലിച്ചെറിയ അതാ പ്രശ്നേ
ഇയ്യ് ഇപ്പൊ വർക്കന്തലു ചെയ്യ്ണ്ടോ
ഞാനാ
ഇയ്യ് ഇപ്പ വർക്കന്തെല്ലോ അതെ ഓൺലൈൻ ആയിട്ട് എന്തെല്ലും ചെയ്യ്
ഓൺലൈന ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടടോ ഞാൻ തപ്പി തപ്പി തപ്പിട്ട് മലങ്കി ഞാൻ ചെയ്തായിരുന്നു ഒരു എന്താണ് ഇൻഷുറൻസ് കമ്പനിയുടെ അന്റെ അടുത്ത് ഞാൻ പർഞ്ഞുണ്ട അത്
ഇല്ല്യാ
പർഞ്ഞിട്ടില്ല അത് ഒരു കമ്പനി ഉണ്ടായിരുന്നു ഇൻഷുവറമായി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അയിന്റെ ഇതിലരും നമ്മള് ബൈക്ക് ഒക്കെ ഇണ്ടാവില്ലേ ബൈക്കിന്റെ ഏ അവര് ഇൻഷുറൻസ് എടുപ്പിക്ക അവർ തരും നമ്പറ് അവര്ല്ലാതും പറഞ്ഞു തരും ഒരു ആപ്പ് ഉണ്ട് എതായിൽ നമ്മൾ കേറീട്ട് അവക്കെ ചെയ്ത കൊടുക്കണം അവർക്ക് ഇൻഷുറൻസ് എടുപ്പിക്ക അപ്പൊ നമ്മക്ക് ഒരു ഇൻഷുറൻസിന് നൂറ് രൂപ വെച്ചിട്ട് കിട്ടും
ആഹ് ആഹ്
അപ്പൊ ഒരാൾ ഒരാൾ തന്നെ നമുക്ക് രണ്ട് ഇൻഷുറൻസ് ഒക്കെ ഒന്നിച്ച് ചെയ്യും ഇപ്പൊ നമ്മള് ഹെൽത്തിന്റെ ഇതിന്റെയും കൂടി അപ്പൊ ഇരുുന്നൂറ് രൂപ കിട്ടും അങ്ങനെ അപ്പൊ അത് ചെയ്താർന്നു ഒരു മാസം നല്ല അത്യാവശ്യം നല്ല പൈസ കിട്ടിയാർന്നു അയ്യായിരം മൂവായിരം രണ്ടായിരം ഒക്കെ കിട്ടിയാർന്നു
അതെ വിളിച്ചിട്ട് ഇങ്ങനെ എടുപ്പിക്കണല്ലേ അവരെ കൊണ്ട്
ആഹ് എടിപ്പിക്കണം നമ്മള് അത്രേ ഉള്ളൂ അവരെ വിളിച്ച വ രാണ്ട് നമ്മൾ അവര അടുത്ത് സംസാരിച്ചിട്ട് എടുപ്പിക്കണം
ആഹ്
പക്ഷെ എന്താന്ന് വെച്ചാ കുറച്ച് കഴിയുമ്പോ അവര് മിനിമം അമ്പത എണ്ണ എടുക്കണം മിനിമം നൂറ എണ്ണം എടുക്കണം അങ്ങനൊക്കെ പറയ്ണ്ണ്ടയ് അപ്പൊ നമു ഭയങ്കര വർക്ക്ല്ലോടാ അപ്പൊ ഞാന് ഉം പിന്നെ അതല്ല ഫസ്റ്റ് ഞാൻ ചേർന്ന മാസണ്ടല്ലോ ചേർന്ന മാസ ഇപ്പൊ നമ്മള് ഇൻഷുറൻസ് ചെയ്താല് നമുക്ക് ബേസിക് സാലറി പറഞ്ഞിട്ട് ഒരു ഇത്ണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബേസിക് സാലറി പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കണേന് നമുക്ക് നൂറ് രൂപ വെച്ചും അങ്ങനെ ഞാനത്ര ഇരുപത്തഞ്ചെണ്ണാ മുപ്പെണ്ണം എന്തോ എടുത്താര്ന്ന അപ്പൊ അതും പിന്നെ രണ്ടായി ത്തഞ്ഞൂറ് രൂപ ബേസിക്കും കൂടിട്ട് ഇക്ക് അയ്യായിര അയ്യായിരം രൂപയോളം കിട്ടി
ആഹ് ഇതിപ്പോ ഞാന് ചെയ്യ്ണത് ഓൺലൈൻ ബി നാടാ ഇതിന് ചെയ്യാൻ താല്പര്യണ്ടെ ചെയ്തോ ഇത് ഇത്പോലെ ത്തെന്നേണ് പ്രമോട്ടിങ് ചെയ്തിട്ട് അല്ല അത് ഇങ്ങനെ അഡ്മിഷൻ അഡ്മിഷൻ ഒരു എ അഞ്ചെണ്ണം എടുക്കണ്ടൊള്ളൂ ഫസ്റ്റ് അങ്ങനെ എടുത്ത് കഴിഞ്ഞാല് നമുക്ക് അതില് ടീച്ചിങ്ല് കേറ കേറി കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റുഡന്റ് ന്റിന്റെ തെരും ആ സ്റ്റുഡന്റി ക്ലാസ് എടുത്ത് കൊടുക്കാണെങ്കില് നമുക്ക് ഒരു മാസം കഴിയുമ്പോയ്ത്തിന് രണ്ടായിരം രൂപ തെരും അത് ക്ലാസ്ങ്ങനെ ഇടുതൊ ഒടുത്താ മതി ഒരു മണിക്കൂർ ഒര് മണിക്കൂർ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ട്ണ ഒരു മണിക്കൂർ ഇട്ത്ത് കൊട്ക്ക അത് കഴിഞ്ഞാല് പിന്നെ ബാച്ച് ക്ലാസ്സ് തരും
ഏഹ് അപ്പൊ ഈ അഞ്ചു പേരേനെ നമ്മള്
ക്കെ ഡിഫറന്റ് ആയിട്ട്ള്ള കൊർച്ച് ആളുകെളെനെ അഞ്ചുപെരേനെ പഠിപ്പിച്ചു കൊടുത്താ മതി അവരെന്നെ നമുക്ക് തെരിയ വേറെ ആളുകളെ നമുക്ക് തെര് അ അത് കഴിഞ്ഞാ പിന്നെ ബാച്ച്ക്ലാസ്റ്റ് തെരും, ഒരു ക്ലാസില് ഒര് ഇരുവത്തഞ്ച് കുട്ടികളൊ ഇരുപത് കുട്ടികളൊ ഇണ്ടാവും. അപ്പ നമുക്ക് അയ്യായിരം രൂപ മാസം കിട്ടും. ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട്.
ആഹ് അപ്പൊ കൊഴപ്പില്ലല്ലോ. ഇന്നട്ട് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാള്ളത് അറിയോ?. പഠിപ്പിച്ചു കൊടുക്കാൻ.
പ്പങ്ങനെ ഒന്നുല്ലടാ ബെയ്സ് ഒക്കെ നമുക്ക് തെരെയ്. ഇപ്പൊ ഹിന്ദി, ഇംഗ്ലീഷ്, മാക്സ് അങ്ങനെള്ളതൊക്കെ വരാ അപ്പൊ അത്ങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക അമ്ക്ക്പ്പൊ അക്ഷരമാലിം കാര്യങ്ങളൊക്കെ എ ബി സി സി ടിം ഇതൊക്കെ അറിയില്ലേ? അത് പറഞ്ഞ് കൊടുക്ക അതിനൊരു മൊഡ്യൂള് ഇണ്ട് ഇത്ര ഇത്രേ പറഞ്ഞൊട്ക്കാൻ പറ്റൊള്ളൂന്ന്.
അയ് സെരി, അപ്പൊ നമുക്ക് ആദ്യം റഫർ ചെയ്യാൻ അവര് തെരൂലേ, റഫർ ചെയ്യേണ്ട ഭാഗം തെരൂല്ലേ?.
അത് നമ്മള് ഞാന് ഇന്റ അങ്ങനെ തന്നിട്ടൊന്നുണ്ടാറ്ന്നില്ല. ഇപ്പൊ അക്ഷരമാലൊക്കെ നമു ക്ക് അറീല്ല പറഞ്ഞാ മോശല്ലേ?. മോഡ്യൂള് ചോദിച്ച് കഴിഞ്ഞ മോശല്ലേ ഞാനത് യൂട്യൂബിലൊക്കെ നോക്കിട്ട് മറ്റേ ഹിന്ദിടെക്കെ യൂട്യൂബില് നോക്കിറ്റൊള്ളുട്ടോ, മലയാളൊക്കെ നമുക്കറിയാലോ?.
ആഹ് ആഹ് അതൊക്കെ അറിയാം അതൊക്കെ അറയാം
അഡ്വാൻസ് ഹിന്ദി ഇട്ക്ക്ണത്. അതുംഇതും ഞാൻ യൂട്യൂബില് നോക്കീട്ട് റഫർ ചെയ്ത പറഞ്ഞത് അതിനിപ്പോ ഈ മന്ത് - ന്ത്സ്, വീക്ക് പിന്നെ ഡയറീടെ ഫോർമാറ്റ്, ലെറ്ററിന്റെ ഫോർമാറ്റ് പോസ്റ്റർന്റെ ഫോർമാറ്റ്, പിരമിഡ്, ആ അതൊക്കെ സിമ്പിൾ ആണ്. ഹിന്ദീല് അത്ങ്ങനെ പറഞ്ഞ് കൊടുക്ക ഫോർമാറ്റ് പറഞ്ഞ് കൊടുത്താ മതി.
ഉം
അങ്ങനെ
ഉം അത് ശരി, ഞാൻ നോക്കട്ടെ നമ്മ ട്യൂഷൻ നും ഓൺലൈൻ ആയിട്ട് ആള് കളെ കിട്ടിയാ മതിയല്ലോ?.
ആ ഒര അഞ്ചു പേരെനെ പിന്നെ ആ അതുപോലെ തന്നെ ഇപ്പ ഈ ഇൻഷുറൻസ് കവറ്ല്ലേ അതേ പോലെ നമ്മളോട് ഇങ്ങനെ പറയും അഡ്മിഷ ൻ കൊണ്ടുവരാൻ പറയും ഒരു മാസം ഒര് രണ്ട് ലീഡേഴ്സ് ഇണ്ടാവും അവര് ഏ പത്തെണ്ണം കൊണ്ടുവര പറയാ അപ്പം ഞാനൊരു അഞ്ചെണ്ണം ഈയൊര് അഞ്ചെണ്ണാണെച്ചെങ്കി രണ്ട് പേഴ്സ് ആണെങ്കില് നമ്മള് അഡ്മിഷൻ കൊണ്ടുവര ഒരു മാസം, അപ്പൊ നമുക്ക് വേറെ മിസ്സുമാരും ഇതുപോലെ ഇടുക്കബള് ഏ
നമ്മള് എല്ലാ മാസം മാസം അഞ്ചു പേരെ ഇണ്ടാക്കി കൊടുക്കണൊ?
ആഹ് അതായത് നമുക്ക് ബാച്ച് ക്ലാസ് വരുമ്പോ ഇരുപത് കുട്ടിയാളുണ്ടാവുല്ലോ ആ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ഇടിപ്പിക്കാൻ പറ്റുവേ ഞാനൊക്കെ മുപ്പത് അഡ്മിഷനൊക്കെ കൊണ്ടു വരൂടി. അത് കിട്ടേ അത് നമ്മള് ഫസ്റ്റ് കേറൂമ്പോ വിചാരിക്കു ഇമ്മേ ഇന്തെന്ത ഇങ്ങനേന്നൊക്കെ തോന്നും.
യ്യ് ടെക്നിക്ക് വേ
പക്ഷെ ആ അത് അവര് നമ്പേസ് ഒക്കെ തെരും, ഇതുപോലെ തന്നെ നമ്പേസ് അപ്പൊ അയില് വിളിച്ചിട്ട് ഇങ്ങനെ അഡ്മിഷൻ എടുത്താ മതി പ്പൊ ഞാന് മൂന്ന് വർഷായി പ്പതില്. അതിന്റെ എടേലാണ് നമ്മള് അന്നാ മറ്റേ പത്ത് മണി ടെ ക്കെ ണ്ടായിലോ?.
കൊറേ പൈസ ഉണ്ടാക്കി ഉണ്ടാവൂലോ ഇത്.
ഉം അതെ അതെ ഞാൻ ലാപ്ടൊപ്പൊക്കെ വാങ്ങി. സ്വന്തമായൊരു ലാപ്ടോപ്പൊക്കെ വാങ്ങി.
ദാ
അല്ല ഇ എം ഐ ആയിട്ട്, ഇതിങ്ങനെ മാസം മാസം കിട്ടും പൈ കൊണ്ട് അടച്ചടച്ച ടച്ചടച്ച് നാപ്പത്തിരണ്ടൊക്കണ്ട്.
ഉം
ആ ഫസ്റ്റിത്തെ ഒരു പതിനയ്യായിരം മുന്നേന്നെ കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ അടച്ചത് ന്നാലും ആ പതിനയ്യായിരം കൊടുത്തൂച്ചെങ്കിലും അല്ലാണ്ട് അത്യാവശ്യങ്ങളൊ ക്കൊ വരുമ്പോ ഞങ്ങളിങ്ങിനെ അങ്ങുടു ങ്ങുടൊക്കെ ഷെയറിയ്യാറുണ്ട്.
ആ ആ ആ ങ്ങളപ്പോ ഇല്ലെ ലബീബാ ഫൈസല് ദി ബെൻ ടേക്ക് പോളിസി
ആ പിന്നെ ഇക്ക് സ്വന്തം മാത്രട്ടല്ലല്ലോ ഞങ്ങ്ക്ക് എല്ലാരും കൂടിട്ടല്ലേ, അതുകൊണ്ട് പിന്നെ വ പതിനയ്യായിരം അങ്ങനല്ലന്നാലും സ്വന്തായിട്ടിങ്ങനെ വർ ക്കീതിട്ട് വീട്ടിൽ ഇരിന്നിട്ട് ഞാൻ വർക്കീതിട്ടങ്ങനെ ചെയ്ത് പറയുമ്പോ ഒരു ഒരിത്. അല്ല നമ്മള് നമ്മളിപ്പോ വേണംന്ന് വിചാരിച്ച കഴിഞ്ഞാ നടകൂടാ അതിപ്പോ അഡ്മിഷൻ അല്ല എന്താണെങ്കിലും. നമ് നമ്മളങ്ങ്ട്ട് വിചാരിച്ച് കയ്ഞ്ഞ നമ്മള് കയ്ക്കണ്ട് വരും നമുക്ക് അത്തരീ ആത്മാർത്ഥമായിട്ട് ഒരു ആഗ്രഹവും അതുപോലെ ചെയ്യാനുള്ളൊരിതും വേണട്ടോ നമ്മള് ഒരാളെ ഫോഴ്സീത് കൊണ്ടൊ ര്നേക്കാൾ നല്ലത് അവര് സ്വന്തായിട്ട് ഇങ്ങനെ വരുമ്പഴാണ്
അങ്ങിട് ഞാൻ ഞാൻ പറയാണെ ഇപ്പൊ ഈ എന്ത പറയാ ഇൻഷുറൻസിന് വിളിച്ചിട്ട് എന്തോരു ബുദ്ധിമു ട്ട് ണ്ട്ച്ച്ട്ടാ ഏ അത് അതിന് എത്രയോ ഭേദാ തോന്നുണു നീ പറയണ പരിപാടി
ആ എനിക്കുംഅതേ കൊറേ അപ്പൊ ഞാ പറഞ്ഞില്ലേ പത്തുമണിടെ അയിന്റെ മുന്നേ വേറെന്തോ ഏ ഇയ്യും ഉണ്ടാർന്നു തോന്നുണു അയില് എടാ വേറെന്തൊരു സംഭവം ഇതുപോലെ എന്തോരെയണോ ഒന്നിലുണ്ട് ആ എന്താ മറ്റേ ഷ എന്താ ഷഹനെ അവള് ചെയ്യ്ത്ണ സംഭവല്ലെ ഒരു പരിന്തിന്റെക്കെ ചിഹ്നള്ളൊരു സംഭവം അതിലൊക്കെ എത്ര ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്റെ ഏടത്തിയമ്മ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിണ്ടായി ആ ഇന്റെ ഏട്ത്തിയമ്മ ചെയ്തിണ്ടായി ഇരുതിനായിരം രൂപക്ക് പ്രോഡക് റ്റു വാങ്ങിട്ട് ആ ആ ഷാഹിന ആ എന്നിട്ട് അതില് ഇരുപതിനായിരം രൂപ എന്റെ ഏട്ത്തിയമ്മ ഇട്ടിട്ടേ പ്രൊഡ ക്റ്റ് വാങ്ങി അതൊരു ഉപകാരം ഇല്ലാണ്ട് അവിടെ ഇരിക്ക്ണ്ട് മൂന്ന് ആ മൂന്ന് വർഷൊക്കെ ആയി ഞാന് തൊ
ഇന്ന ഞാൻ ഇന്നാ ഞാൻ ഭേദാട്ടാ ഇക്കങ്ങനെ കാശൊന്നും പോയില്ല
ആ ഞാനൊക്കെ അ കാശീണ്ട് വേണം പറഞ്ഞപ്പൊ ഞാന് മെല്ലെ ഇങ്ങട് നീങ്ങി അ അപ്പൊന്റെ ഇരുപതിനായിരം രൂപ അപ്പൊ പോയില്ല
ഈയ്യൊന്നും ചീതിട്ടില്ല അയിന്റെ ഒന്നും മേടിച്ചിട്ടില്ല ഒരു പ്രോഡക്റ്റ്
ഞാൻ ഒന്നും വാങ്ങിട്ടില്ല
ഏ ന്നാ ഞാൻ കേക്കണോ ഞാനിപ്പം ഈ ഫോറവറിന്നെ ഒരു പെൺകുട്ടി ചേർത്തിയത് ഇതേപോലെ ന്നി ട്ട് അവള് അവള് പറഞ്ഞു എന്താണ് അവള് നല്ല സി എം എ പഠിക്ക്‌ണ കുട്ടിയാർന്നു അവള് കൊറച്ച് നല്ല ഇപ്പൊ ഈപറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിയക്കെുള്ള കുട്ടിയാ പിന്നെ മാത്രല്ല നല്ല ക്ലവറ് ആണ് ആ പെണ്ണ് അപ്പൊ അവള് എന്റെ അടുത്ത് പറഞ്ഞു നമ്മള് കയ്യിന്ന് കാശൊന്നും അങ്ങനെ ചെലവാക്കിട്ട് വേടിക്കരുത് പകരം നമ്മളെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ അവരെ കൊണ്ട് നമ്മള് അയില്ത്തെ പ്രോഡക്റ്റുകൾ പറഞ്ഞിട്ട് അവരെ കൊണ്ട് നമ്മള് വേടിപ്പിക്കുക ഏ അപ്പൊ നമ്മുക്ക് നഷ്ടം വരില്ല അങ്ങനെ അവള് അങ്ങനെ ത്തരെ ചെയ്തത് അതില് അവള് അത്യാവിശ്യം കൊറച്ച് മൂവാകണം ആഹ് ശരി